ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
എന്തൊക്കെയാ ചോറു സുഖാണ് ഇങ്ങനെ പോണ് ഫുഡ് കഴിച്ചോ എന്തെയിന്ന് സ്പെഷ്യല്
സ്പെഷ്യൽ നമ്മളെ സാദാ ഫുഡ്
എന്തൊക്കെ കൂട്ടാനുണ്ട്
കൂട്ടാന് ഇന്ന് വത്തറാണ് പിന്നെ വെണ്ടക്ക കറി
ആഹ് ആഹ്
ഞാനും ചെറിയ മോൻതന്നെ ള്ളൂ വിടെ വീട്ടില്
ആഹ് പിന്നെ മ ഹസ്ബൻഡൊക്കെ
ഹസ്ബൻഡ് മംഗലാപുരത്താണ്
ആഹ് ഒരൂട്ടിയൊള്ളൂ
അല്ല മൂന്ന് കുട്ടികളുണ്ട് ബാക്കി മൂത്ത ഓരൊക്കെ പഠിക്കാൻ പോയിക്കാണ്
എത്രാം ക്ലാസ്സിലാണ്
ഒരാൾ ഡിഗ്രി കഴിഞ്ഞു രണ്ടാമത്തെ കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ കോഴ്സെടുത്ത് പഠിച്ചോണ്ടിരിക്കാ പഠിച്ച് ആഹ് ഇതിന്ന് പഠിക്കാണ് നിങ്ങൾക്കെത്ര മക്കളാ
ചെറിയാള് എത്രാള്ലാ
പത്തിലാണ്
ആഹ് ആഹ് എനിക്ക് മൂന്ന് കുട്ടികളാണ് ഒരാള് എന്താണ് ഒന്നര വയസ്സായ കുട്ടിയാണ് ഒരാള് രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കത് ഒരാള് പത്താം ക്ലാസ്സിലാ പഠിക്കുന്നെ ഉം
വീട്ടിലാരൊക്കേണ്ട്
വീട്ടില് ഹസ്ബൻ്റും ഞങ്ങള് മൂ ഉമ്മീം മക്കളുവാണ്
അതെല്ലേ ആഹ് അത് ശരി പിന്നെ സുഖല്ലേ കൊഴപ്പൊന്നുല്ലല്ലോ
കൊഴപ്പൊന്നൂല്ല സുഖായിട്ട് പോണ്ങ്ങനെ പോണ് അൽഹംദുലില്ലാഹ് പിന്നെ മഴ ആഹ് മഴ ന്ന് കുറവാണ് ഇന്ന് ഇന്ന് ഇന്ന് രാവിലെ നല്ല മഴയാരുന്നേ പിന്നെ ഉച്ചകഴിഞ്ഞ് ഒരു പത് പത്തുപൈനൊന്ന് പതിനൊന്നിന് ശേഷം വെയിലാ
ആഹ് പിന്നെ വെയിലാണ് ല്ലേ
ആഹ് ആഹ് ആഹ്
ഇബിടേം അങ്ങനത്തന്നേണ്
ആഹ് പിന്നെ വീട്ടില് ചെടിയൊക്കെ ണ്ടോ
ചെടിയൊന്നൂല്യ പച്ചക്കറിയൊക്കെണ്ടാക്കും
എന്തൊക്കെയുണ്ട് പച്ചക്കറി
പച്ചക്കറി എല്ലാ ഐറ്റവുണ്ട് മുളക് വെണ്ട ത ക്കാളി പിന്നെ കുമ്പളം മത്തം വഴുതന
ആഹ് അതെങ്ങനെ പറ തൊ അത്രതികം പറമ്പിലായിട് ട്ടാണോ അതൊ മുന്നായത്ത് മുറ്റത്തോ അതെ എങ്ങനെ ചട്ടീലോ കവറി ചാക്കിലൊ അതെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് കവറില് താഴത്തിന്ന് മണ്ണ് നിർച്ചിട്ടേ
ആര കേറ്റില് മേലക്ക് ഏയ്
പിന്നെ ഇത് ഹസ്ബൻഡ് കൂടും
ആഹ് അല്ല വിത്തുകളൊക്കെങ്ങൾ പുറത്തന്ന് വാങ്ങിയതാ?
ആഹ് പൊറത്തിന്ന് മേടിക്കണത് നമ്മള് പച്ചക്കറി വി ത്ത് നമ്മ പൊറത്തുന്ന് വെടിച്ചിട്ടേ
ആഹ് ആഹ് ആഹ്
അവിടെ ഉണ്ടാക്കിയാലേ ഉണ്ടാവണള്ളൂ താഴെ വെച്ചാലൊന്നും ഉണ്ടാവണില്ല
അതെല്ല പിന്നെ വള ഒക്ക ഇട്ട കൊടുക്കുന്നേല്
ആഹ് ആഹ് ഉംഗ്ലീഷ് വള വാങ്ങും
ആഹ് കാഴ്ചക്ക് നല്ലോ കായ വന്നക്കണ
ന്നായി നന്നായി പയറൊകെ ഇഷ്ടം പോലെണ്ടായിങ്ങ പയറൊക്കെ
ആഹ് പിന്നെ തക്കാളിയൊക്കെ ഉണ്ടായിക്കണ
തക്കാളി ഇഷ്ടം പോലെ ഇണ്ടായിക്കണ്
നിങ്ങക്ക് വീട്ടിക്കുള്ള പച്ചക്കറി ഒക്കെ അവിടുന്ന് തന്നെ എടുക്കാവല്ലേ അല്ലെ
തക്കാളിയും പച്ചമുളകും അതുപോലെ ചീനമുളകും ഇല്ലേ?
ആഹ്
ചീനമുളക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരൂപക്ക് വിറ്റികണ്
ഏഹ്
ചീരമുളക് നല്ലോണം ഉണ്ടായി ആ ചെറിയ കാരം മുളകില്ലേ അത
ആഹ് കടയിക്ക് കൊടുകൂല്ല
കടകള് കടേൽ കൊണ്ട കൊടുക്ക അപ്പൊ അവര് വാങ്ങും പിന്നെ വീട്ടുകാര് കൊണ്ടോവും
ആഹ് ആഹ് മറ്റേ പച്ചക്കറികളൊക്കെ വിക്കുവാ
ഇല്ല ഇല്ല അതൊന്നും ഉക്കാണ്ടാവില്ല അതൊക്കെ നമ്മക്ക് നമ്മട ആശ്യത്തിന ഉള്ളു വെണ്ടക്ക നമ്മട ആവശ്യത്തിനെ ഉള്ളു
ഉം ഉം
പിന്നെ നല്ല നനക്കലൊക്കെ മഴ മഴയ കേട്ട ലില്ല കൂടുതൽ വെള്ളം നട്ട കുട്ടിയത് എന്നെ ഉണ്ടാവോ
കേട് അല്ല കേടൊന്നും വന്നിട്ടില്ല ഇതുവരെ
ആഹ് നല്ല രസമാണ് ഞാൻ നിന്നിട്ട് കാഴ്ച നിക്കട കാണാൻ
ആഹ് നല്ല നല്ല ശുഷ്‌ർഷേ വേണോം
വാണല്ല എന്തെങ്കെ ചെയ്യല് നോക്കല് എങ്ങനെ നോക്കല്
അത് ഞാൻ എന്റെ ഭർത്താവ് ഉണ്ടാവും ഭർത്താവ് നല്ല നോക്കും
ആഹ്
ഭർത്താവ് അതിന്റെ ചോട്ട് ന് എരിച്ചു പോരു വല്ലോ ഇവിടെ ഉണ്ടെങ്കില്
അപ്പൊ ഇത്രയും എല്ലാം ഒരു ഒരുപാട് എന്താണ് കവറ് കയറ്റണ്ട മേലക്ക് മറ്റേത് ഏത് ഗ്രൗ ഭാഗാ
പിന്നെ നമ്മള് വെള്ളം നിറഞ്ഞ ടാങ്കക് ഇടാവല്ലോ കറുത്ത ടാങ്ക് അത് കേടന്നണ്ടതാ അപ്പൊ അത് രണ്ട് പൊളിയാക്കിട്ട് അയിലും മണ്ണ നിറച് അയിലും കുറെേ ഉണ്ടാക്കി പച്ചക്കറി വേപ്പ്മരോ !
ആഹ്
പി പിന്നെ ഡ്രാഗൺഫ്രൂട്ട് ഇല്ല്യേ
ആഹ്
അതൂണ്ട്.
ആഹ് ഡ്രാഗൺഫ്രൂട്ട് ആഹ് ആഹ്
കറ്റാർ വാഴ ണ്ട്. മഞ്ഞള്ണ്ട് ഇഞ്ചിണ്ട്.
ഒക്ക മേലെ
ഒക്ക മേലെന്നേണ്.
അപ്പ വല്യ ടെറസാവല്ലോ
ആഹ്
അപ്പ എല്ലതും കൂടി ഉണ്ടാക്കാൻ മണ്ണ് ഒരുപാട്
മണ്ണൊരു പക്ഷേ വ് വൃത്തിണ്ടാവൂല അതാള്ളെ കൊഴപ്പയ് മഴ പെയ്താലേയ്.
ആഹ്.
അതാണ് ആകെള്ളെ പ്രശ്നം.
വൃത്തി ഇണ്ടാവൂലലേ നമ്മൾ മേൽത്തെ റൂ മ്കൊക്കെ ല്ലേ.
ആഹ്.
അപ്പൊ വള്ളൊക്കെ എങ്ങനെ പോവാ ഇങ്ങനെ അങ്ങന ആക്കി കഴിഞ്ഞഴിഞ്ഞാല്.
വെള്ളവടെ പോവ്ണ്ടല്ലോ ഞാനത് ഓട് ഓട് പിന്നെ ഓടിന്റെ മേലെ കവറ് വെച്ചിട്ടാ വെക്കല് അല്ലാതെ കവറ് താനെ താഴെ വെക്കൂല.
ഓട് മേ അടീല് ഓട് ട്ട്ട്ട്ല്ലേ?
ആഹ് അങ്ങനെ വെച്ചാത് അങ്ങനേ ഇത് വെക്കാൻ പാടുള്ളൂ. കവർ അമ്മള് പിന്നേ ടെറസ്മ്മേ അങ്ങനെ പറ്റിച്ച് വെക്കാൻ പാടില്ല്യാന്ന്.
ആഹ് അ വേര് എർങ്ങിപ്പോവെക്കാരല്ലേ?
ആഹ് അങ്ങന വെക്കാ തന്നെ നല്ലത്. ഇങ്ങനെ വെച്ചാല് കേടില്ലാന്നർഞ്.
ആഹ് ആഹ് ആഹ്.
നല്ലം വൃത്തിയാക്കണം അതാള്ളത്.
ഉം ഉം ഉം
നിങ്ങളൊന്നും ഇണ്ടാക്കൂലേ പച്ചക്കറ്യൊന്നും?
പച്ചക്കറി ഇണ്ടാക്കാൻ ഇക്ക് ചെറ്യേ കുട്ടില്ലേ അയിനേറ്റും പറ്റൂല.
ചെറ്യേ കുട്ട്യാവുമ്പ പിന്നെ അഒന്നും ഇണ്ടാക്കാൻ പറ്റൂലല്ലോ.
ഊംഉ ചെർ വീട്ട്ത്തെ പണ്യെന്നെ അമ്മക്കോര് ഒറങ്ണെ നേരത്തും. ഓര് കളിക്ക്ണ നേരത്തൊക്കല്ലേ പറ്റൊള്ളൂ.
ആഹ് അഹ്ശരിയാണ്.
ഉം അപ്പ പിന്നെ. ഫ്രീ ആവുമ്പളക്കണ്ടാ ഉം കൊർച്ച് കുട്ട്യേളൊക്കെ വെൽതായിട്ടേ.
ആഹ് ഇണ്ടാക്കാൻ പറ്റുള്ളൂ.
ഉം ഉം.
ഇത് ചെറ്യേ കുട്ടി ഒറങ്ങാ?
ആഹ് ഒർങ്ങാണ്.
ഏഹ് ഇങ്ങളെ ഹസ്ബെന്റിനെന്താ പണി?
ഹസ്ബൻഡ് നിക്ക്ണ ഷോപ്പിലാണ്.
അതെ ല്ലെ ആഹ്.
ആഹ് ഡ്രെസ്സിന്റെ ഷോപ്പേ.
ഡ്രെസ്സും കടേല് ഓക്കെ ബിന്നെ അമ്മായിമ്മീം അമ്മോസനൊക്കെ ഇണ്ടോ?
ആഹ് ഇപ്പണ്ട് ഇമ്മല്യാ ഇമ്മ മരിച്ചിക്കിണ് ഇമ്മ കൊറോണ വന്നപ്പളേ.
ആഹ് കൊറോണ സമയത്ത് മരിച്ചിട്ടുണ്ടാവുലെ. ഉം പിന്നെ കോഴികളൊന്നുല്ല.
കോഴികള് വീട്ടില്ണ്ടായിരുന്നു പക്ഷെ എല്ലാറ്റിനെ നായ്ക്കള് പിടിച്ചി ട്ട് രണ്ട് കൊ ഒരു കൊല്ലം ഒന്നര കൊല്ലക്കൊയിണ്ടാവ കൂട് മാത്രോള്ളു കോയിക്കളില്ല.
ആഹ് ഇബടെ കോഴേളുണ്ട് ഞങ്ങക്ക്.
എത്രണ്ണ എത്രകോഴി ക്കളുണ്ട്.
കോയോള്. ചെറുതും വലുതോക്കായിട്ട് ആഹ് കൊറച്ചൊക്കെ ഇണ്ട് പത്ത് പയി ഞ്ചണ്ണോക്കേ ഇണ്ടാവും തോണണ് ഇണ്ട് തോണ്ണ്.
ആഹ് ഇണ്ട് തോന്നുണുന്നാ എണ്ണം കി
വിടലില്ല ആഹ് ഞാൻ വല്യേറ്റ ങ്ങളെ മാത്രേ വിടലൊള്ളൂ.
വിടൂല വിടാത്തെ കൂടാവുല്ലേ.
ആഹ് വല്യോലെ മാത്രേ വിടുള്ളൂ ആഹ് വല്യോരെ മാത്രേ വിടൊള്ളൂ വല്യോരെ വിടുമ്പള് അമ്മള് ആടോളെ നോക്കുമ്പോലെ നോക്കി നിക്കണം. വടിം പുടിച്ചിക്കാണ്ട്.
അഹ് എന്തിനാ?
നായ്ക്കള് വരുമ്പളെ വൈുന്നേരേ വിടള്ളൂ
അഹ് ശരി ആഹ് ആഹ് ആഹ്
രാവിലെ വിടൂല രാവിലെ ഇഷ്ടംപോലെ നായ്ക്കളാണ്
ആഹ് രാവിലെ ഉച്ചക്ക് ആള് പുറത്തൊക്കെ ആകുമ്പളൊക്കെ ഉള്ളിലൊക്കെ ആകുമ്പോൾ ആൾക്കർ ഉള്ളിലൊക്കെകുമ്പോൾ നായ്ക്കൾ പിടിച്ചോണ്ട് പോകും
ആഹ് അങ്ങനെ തന്നെയാണ് ഞങ്ങളിപ്പാ രാ വൈകാ നാല് മണിക്കെ നിസ്കാരം കഴിഞ്ഞിട്ടേ വിടുള്ളൂ
ആഹ് ആഹ് ആഹ് അപ്പൊ നോക്കാനായിട്ട് ഒരാൾ ഇരിക്കണല്ലേ
ആഹ് അപ്പോൾ നോക്കാനായിട്ടിക്കല്ലെ അപ്പോൾ ഒരു പണി നടക്കൂല
ആഹ് ഇന്ന് മുട്ട ഒക്കെ കിട്ടുവോ
ആഹ് മുട്ട കിട്ടുകയും ചെയ്യും മുട്ട കൊടുക്കുകയും ചെയ്യും
എത്രുപ്യ ഇങ്ങള് ഒരു മുട്ടക്ക് വിക്ക്ണത്
ഒരു മുട്ടക്ക് പത്ത് രൂപ ആയിട്ടാ കൊടുക്കല്
അത് ശരി ആഹ് അത് കച്ചോ ആഹ് ആഹ് മുട്ടക്ക് പത്ത് രൂപന്ന നാടൻ മുട്ടക്ക്
എല്ലോട്ത്തും പത്ത് രൂപ തന്നെയാണ് മുട്ടക്ക്
ആഹ് പിന്നെ അതെല്ല അപ്പൊ കൊറെ ക്കാണാത്ര മുട്ടകളൊക്കെ ഉണ്ട്ല്ലേ
ആഹ് ഉണ്ട് എയ് മുട്ടള് എത്ര നാല് പെ നാല് പെട്ടോളുണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ അവർക്ക് തീറ്റ നല്ലോണം കൊടുത്താലെ മുട്ട ഇടൊള്ളൂ ട്ടോ ഞാനി കോഴിത്തീറ്റൊക്കെ നന്നായി വാങ്ങി കൊണ്ടൊന്നു കൊടുക്കും
അതെ
ആഹ്
ആഹ്
പിന്നെ അരി ഗോതമ്പ് ചോറ് അങ്ങനെയൊക്കെ പുണ്ണാകൊക്കെ പുതിർത്തീട്ടൊക്കെ കൊടുക്കൂ
ആഹ് ആഹ്
ഈ സമയത്ത് ഉറങ്ങണ സമയ
ആഹ് ഞാൻ ഒറങ്ങന്നില്ല എനിക്കു കുട്ടി രാത്രി ഉറങ്ങുത്ത കാരണം അപ്പോളാണ് ഈ കോളൊളോക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യണത്
ആഹ് അത് ശെരിയാ ആഹ്
പിള്ളരിപ്പൾ കുറച്ച് നാല് മണിയ ആകുമ്പോത്തന് എത്തുമല്ലോ
ആഹ് എത്തും എത്തും സ്കൂളുകരൊക്കെ ഇപ്പോ എത്തും അപ്പ ഇനി അവർക്കള്ളതൊക്കെ ഉണ്ടാക്കണ്ട ഇനി അടുത്തെ ചായ കടിയൊക്കെ
അത അത അതന്നെ അതന്നെ ന്തെലൊക്കെ ണ്ടാക്കി വെക്കണം
ആഹ് എല്ലെങ്കും ഒൽക്ക് ദേഷ്യ കാരം ഒന്നുല്ലെങ്കില്
ആഹ് തല്ലു മുടിയാവുംബടെ അമ്മ എന്താ കടി എന്താ കടി പയ്ച്ചിട്ട് ചെയ്യാന്ന്നുള്ള വരവന്നാവും ചോറ് പറ്റൂല ചോറ് പറ്റൂല
അതന്നെനയാണ് ഇവിട വന്ന അങ്ങനെ തന്നെണ് വേഗം എന്താ ഉണ്ടാക്കി എന്ത് വേഗ കടി ചായ റൂട്ടത്ത് വരുമ്പോ തന്നെ ചോദിച്ച കാണ്ടേ വരിയാ
അല്ല ഇങ്ങളെന്താ ഉണ്ടാക്കല് കടികളൊക്കെ കടികളൊക്കെ ഉണ്ടാക്കുവോ
ഞ എല്ലാ ഞാൻ എല്ലാംടെ ഞങ്ങക്കൂവിടെ ഓർട്ടർ ഉണ്ടായിുന്നതല്ലേ ആദ്യം നമ്മടെ ഓർട്ടർ ഉണ്ടായിരുന്നു
ആഹ് എന്തൊക്കെ കടിണ്ടാക്കു പൊരിക്കടികളൊക്കെ
പൊരിക്കടികള് എന്തിനു പിന്നെ ചക്കയറ്റ് നാളെ ഇന്നാലൊരു ദിവസം ഉണ്ടാക്കി
എന്ത്
പരിപ്പ് വട ഉണ്ടാക്കും പോലെ ചക്ക ചക്കവടണ്ടാക്കി
ഏഹ് തന്നെ പച്ച ചക്കന്റോ
ആഹ് പച്ചച്ചക്കെ മിക്സിയില ഒന്ന് കറക്ക ന്നട്ട് അയ്ൽ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടെ സമയായി യിട്ടോ എന്നാ ശരിട്ടോ
ആഹ് ഓക്കെ